അതാ അവിടെണ്ട് പണിയൊക്കെ കഴിഞ്ഞ ഇങ്ങനെ ഇരിക്കുകയാണ് ആ അതെ ഉ എന്താ അവിടെ പണിയ കഴിഞ്ഞോ
ആ പണിക കഴിഞ്ഞപ്പോ ഇങ്ങനെ വെറുതെ ഇരു ന്നപ്പോ ഇങ്ങനെ വിളിച്ചു നോക്കിയതാ
ഉം ഉം
എവിടെ കുട്ടികളൊക്കെ എവിടെ
ആ പോയി രണ്ടാൾ ക്കാര് പോയി ഒരാളെന്റെല ഉള്ളത്
ഏ എവിടെയക്ക അവധിയാണഎന്നാല് ഇനിയിപ്പൊ ചെറിയ കുട്ടികളായോണ്ടാണോ അറിയിട്ടോ
ആ ഒരു അഞ്ചിലും നാലിലൊക്കെയാണ് എന്നാലും നിനക്ക് എന്താണ് ഇന്നലെല്ല
ആ
ഏഴ് വരെ നമ്മള സ്കൂൾ ഏഴ് വരെ ഉള്ളതല്ല ഏഴ് വരെ അങ്ങെ തന്നെയാണ് ഉം വെള്ളി അവധിയാണ്
ആ ഇന്നൽത്തീന്റെ ഒഴിക്ക് ഇന്ന് എടുക്കിയക്കാറല്ലേ
രണ്ടാം രണ്ടാമത്തെ വെള്ളി മാസ രണ്ടാമത്തെ വെള്ളിയാഴ്ച ഉണ്ടാക്കും അന് രണ്ടാമത്തെ ശനിയാഴ്ചൽ അവധിയാണ് അപ്പം രണ്ടാമത്തെ ഒിയാഴ്ച മാത്രം ഉണ്ടാകും
അത ശരി എല്ലാ മാസവും അങ്ങനെ തന്നെയാ
ആ ലാ മാസം രണ്ടാമത്തെ വെള്ളാഴ്ച ക്ലാസ് ഉണ്ടാവും
ആഹ ശരി
രണ്ടാമത്തെേ വെള്ളിയാഴ്ച അല്ലല്ലോ അല്ല ലാസ്റ്റ് ക്കയില്ല മാസം കഴിയാനായില്ലേ
ആ രണ്ടാമത്തെ ശനി മാത്രം അവധി ഉണ്ടാവുള്ളൂ
ആ നാലാമത്തെ ശനി ക്ലാസ് ഉണ്ടാവന്ന് ആ അ ശരി അങ്ങനല്ലേ
പിന്നെ ഭക്ഷണം ഉ പൂരി പൂരി ഉണ്ടായിരുന്ന അതോ കഴിച്ചു പൂരി കടലക്കറിയും ഉണ്ടായിരുന്നു അത് കഴിച്ച് പണികളൊക്കെ പെട്ടെന്ന് പെട്ടന്ന് ഇങ്ങനെ കഴിച്ചു മോന ഉറങ്ങിയപ്പോൊ ആ
അവനക്ക് മൂന്ന് വയസാകാനായി
നീഅംഗനവാടി കാക്കുണ്ടോ
ആക്കണം മൂന്ന് തികേട്ടെ വിരിച്ച് മൂന്ന് കുറച്ചൊക്കെകഴിഞ്ഞോട്ട്ച് നിൽക്ക്
അശരി അപ്പൊ ഇക്കക്ക കൂടെ പോയോ
ആ പുറത്തയ്ക്കണ്
ശരി ആരോടെല്ലമ്മ
ആഉണ്ട് എല്ലാഉമ്മയുപ്പങുയൊകെ ഉണ്ട് ഇപ്പൊ ഉറങ്ങാന് ഇമ്മ ഇവിടെ ഇണ്ട് അവിടെ പുൊറത്തണ്ട് അല്ല കഴിഞ്ഞിട്ടുള്ള ശേരിക്കുന്ന അപ്പോടെണ്ട്
ആ ഉച്ചക്കക്കുള്ളൊക്കെ ആയോ എന്തണ്ടാക്കി
എന്താണ് ചക്കക്കുരുവും വെള്ളരിയും കൂടെ തേങ്ങ അരച്ച വെച്ചു പിന്നെ മത്തിയ കിട്ടിയത് ആ രസ പിന്നെ മറ്റ മസാല വേച്ച വെ നല്ല മുളും പൊടിും മഞ്ഞൾപ്പൊിയ ഒക്കെട്ട് മസാല വേച്ചച്ച് വെച്ചക്കണം
എന്താ പൊരിച്ചാല ആ ശരി ഇവിടെ മത്തി പറ്റില്ലപൊരിച്ചാലആർക്കും പറ്റൂ എന്താ പറയാ മറ്റേതല്ലേ മുള ഇട്ടൊക്കൂലേ പറ്റിച്ചെടുത്താണ്ട് അങ്ങനെ എടുക്കണം
ആ
ഇവിടെ ഉപ്പാപ്പക്കും ഉപ്പാക്കുമൊക്കെ അതാ ഇഷ്ട്ടം
ആ വറ്റിക്കലാണ് ഉ അവിടെങ്ങനെ വറ്റ വറ്റിക്കല്ലെയൊക്കെ എങ്ങനെ നെല്ലിക്കയൊക്കെ ഇ
ആ നെല്ലിക്കടാണ്ട് അങ്ങനെ ഉപ്പാപ്പക്ക് ഒക്കെ അങ്ങനെ പറ്റുള്ളു നിക്കാന്റെ അപ്പൊ അതൊക്കെ ചൂടാക്കി എടുത്ത് അരച്ച് കൊറച്ച് പണിയാണ് മത്തിട്ടഞ്ഞരു പണിയാണ് ആ അത്രച്ചുതാക്കി ഒക്കെ അങ്ങനെയൊക്കെ വെക്ക മറ്റേ മറ്റേ പുളിയില്ലേ സാധ പുളിയാ
ആ അമ്മാള ക കൊടമ്പുളിയായിയിരിക്കും ആ എന്റെ ഇപ്പൊക്കെ അങ്ങനെത്തന്നെയാ അങ്ങനെ കൊടമ്പുളിയൊക്കെ ഇട്ട് വെച്ചാ അല്ലെ നെല്ലിക്കക്കെ ഇട്ട് വെച്ചാ നല്ല ഇഷ്ടാ
ആ
ഏഹ് ഇമ്മ ഇമ്മന്റെ ഇമ്മളാക്കുമ്പോ പ്രത്യേക രസാണ് അപ്പൊ അത്
അതല്ല പ്രാവണ്യം കിട്ടിയോരല്ലേ യമ്മക്കിപ്പോ അങ്ങനെയൊന്നും അങ്ങനത്തൊന്നും അറിയില്ലല്ലോ
ഇണ്ടാവൂല
ജ്ജ് പോയേണ്ടക്കത്ത് കാട്ടികൂട്ടിയായാലും
കുട്ടീം പൊരിച്ചെടുക്കും
ആ അതന്നെ ഇനി എന്റെ കുട്ടികളൊക്കെ വരുമ്പോ പ്പെന്താ ഓല് ചോറന്ന കഴിക്കോ അതോ വേറെന്തേലും ഇ
ചെലപ്പോ കൂട്ടാനൊക്കെ എന്തേലുവൊക്കെ ഇണ്ടെങ്കില് ചോറ് കൊടുക്കും അല്ലെങ്കിലൊക്കെ എന്തെങ്കിലും ബേക്കറി തന്നെ വേണംവർക്ക്
ഏ അത് ശരി ഇവിടെ പിന്നെ പോവുമ്പോ തന്നെ പറയാ ല നിക്ക് വരുമ്പ ഇന്ന സാനം ഇണ്ടാക്കി വെക്കണം അവൻ പറയാ എന്നും കരിച്ചും പൊരി ച്ചൊന്നും തരൂലാന്നൊക്കെ പറയ് ഉം അതാണ് എടീ നാള ഒരു ബിരിയാണി ഇണ്ടാക്കീലേന്യോ അതെങ്ങനെ ഇജ്ജ് ഇണ്ടാക്കിന് അത് നല്ല രസണ്ടായിനി ഞാനന്നോട് ചോയിക്കണം ചോയിക്കണം വിചാരിച്ചു
അത് ചിക്കന് പൊരിച്ച് വെക്കണം
പൊരിച്ചാണ്ടാക്കല്
ആ കോയ് പൊരിച്ച് വെക്കണം ആ നമ്മള് സാധാ പൊരിക്കണില്ലേ മോളവും പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ പൊരിച്ച് വെക്കാ നല്ല നെരിഞ്ഞ് വരരുത് ഒരു ഒരു പാത്രം ആ ആ പിന്നെ ദാമിലെ കെടന്ന് വേവാനുള്ളതല്ലേ കൊറച്ച് ആ അതേപോലായിട്ട് വരിയ അതേ പൊരിച്ച് വെച്ചിട്ട് പിന്നെ ആദ്യം നമ്മള് പാത്രത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മ്മ് ഉള്ളിണ്ട് വല്യുള്ളി ആ കാപ്പി കരിയവടവരെ വയറ്റിയെടുക്കണം
ആ
കേക്കാണ്ടി മുന്തിരിയൊക്കെ ഇട്ടിട്ട് ആ
ആ ഉള്ളീം പൊരിച്ചെടുക്കും കോയും പൊരിച്ചെടുക്കൂല്ലേ
ഇരുക്കും വേറെ വല്യ പാത്രം വച്ചിട്ട് അയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കും വേറെ അതെക്കെ അണ്ടി മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെ ഉ ഉള്ളി ആ വ രണ്ട് മുന്തിരിയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും
ആ
ആ എണ്ണ ക്ക് അന്നെ അമ്മള് എന്താണ് ഈ മസാല ഉണ്ടാക്കാനുള്ള ഉള്ളിയുമ്മേ അരിഞ്ഞ് വച്ച് ള്ളിയൊക്കെ ഇട
ഉം അയിക്കന്നടേ
ആഹ
ഞമ്മളാ പൊരിച്ച് കോരിവച്ചേക്ക് ആ
പൊരിച്ചത് കോരിവച്ചി അപ്പൊ എണ്ണേല് ബാക്കിട്ടാവുല്ലോ ആയല്ലേ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉള്ളി ഇഞ്ചി വെളുത്തു ചതച്ച് വച്ചത് തക്കാളി അങ്ങനയൊക്കെ ഉണ്ടാവും അതൊക്കെ ഇ ഇട്ട് നല്ലോണം വഴറ്റി എടുക്ക നല്ലോണം വ ആ അല്ലാ എറച്ചി നമ്മള് വേവിച്ച് വെക്കും മഞ്ഞപ്പൊടിയും അ അ മഞ്ഞ മഞ്ഞപ്പൊടിയും ഉപ്പുയിട്ടിട്ട് വേവിച്ച് വെക്കും
ആഹ ആഹ
തമ്മില് കിടന്ന് വേവൂലല്ല ഇറച്ചി
അഹ് ശരി ഞാന് ഇന്നാൾ കാനോട് പറഞ്ഞും ചെയ്തേ ഓളൊരു ബിരിയാണി ഉണ്ടാക്കി നല്ല രസവാണ്ടാക്കി കഴിക്കാന് ഒക്കെ പറഞ്ഞപ്പനോട് ചോദിച് എങ്ങനെ ഉണ്ടാക്കലോ എന്നൊക്കെ ചോദിച്ചു കൊണ്ടി പറഞ്ഞ് ഇത എപ്പഴും വിചാരിച്ചു ചോദിക്കണം ചോദിക്കണംന്ന്
നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെതിനൊക്കെ വാട്ടിയിട്ട് പിന്നെ ബിരിയാ മസാല മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് വെക്ക അലേക്ക് പിന്നെ ഈ കോഴി പൊരിച്ച് വെച്ചത് ഇടുക
ആ അങ്ങനെ തന്നെയല്ലേ സാധാരണ നമ്മളെ കാട്ടനും പോലെ തന്നെല്ലേ ഇത് കോഴി പൊരിച്ചിട്ടാണെന്നുള്ളൂ അല്ലേ ഉള്ളി പൊരിച്ചടുക്കും ആ
കോയി ആ പിന്നെ സാധ നമ്മള് ചോറ് വക്കണ പോ- അതെ ചിട്ട വിറ്റിട ഈ മസ് കോഴി പരിച്ചതിലേക്ക് ഇട്ടിട്ട് പിന്നെ ഉറ്റിടുക ചൂട്ങ്ങനെ ഒച്ചിട്ടിട്ട് അതിന്റെ ഈ- ഓരോ ദമ്പുഇങ്ങെ ഇടുമ്പോം ഈ നമ്മളെ ഇതാക്കി വെച്ചിട്ട് ഉള്ളിൽ നരിച് വെച്ചിക്കണല്ലേ എടുക്കുന്ന ഇട്ട് കൊടുക്കണം
ആഹ് അത് മേല കൂടെ ഇടില്ലല്ല അ ഇടക്കിടക്ക് ഇടില്ല
ആ എടുക്കൊക്കെത് നടുക്ക് ഒന്ന് ഇട്ട് കൊടുക്കും പിന്നെ കൊറച്ച് മേലെ ഇടും നല്ല മേലും ഒന്ന് കൊറച്ച് അടിക്കു വെക്കും
ആഹ് ആഹ് ശെരി അങ്ങനെടല്ല അല്ലെ
മറ്റും ഇതാ പാത്രങ്ങളും മൂടി വെച്ചിട്ട് ഇപ്പിൽ ഇടുന്ന രണ്ടാക്കി കുക്കറിൽന്നെ ഉണ്ടാക്കി നോക്കിട്ടില്ല ഞാ അടുപ്പിൽ തന്നെ അ
അടുപ്പലല്ലേ അപ്പൊ കുക്കെ കുക്കറൽണ്ടാക്കുമ്പോ എന്താ പറ മസാലയും ചോറും ഒക്കെപ്പാട് കൂടി കലരൂല്ലേ വേറെ വേറെ കിട്ടൂല്ലല്ലോ
ആഹ് കിട്ടുവല്ലോ അത് നമ്മള് ഇണ്ടാക്കുന്നത് ന്നെല്ലാം ഇണ്ടാക്കിയല്ലേ അവ നമുക്ക് ഇണ്ടാക്കല്ലോ ആഹ്
കുടി കലരൂല്ലേ വേറെ വേറെ ആക്കി ദമ്മടെ
ഇല്ലല്ല അത് നെയ്ച്ചോർ വെച്ചിക്കണ നാ ക്ക അതെ അപ്പ വലിയ ദമ്മ് കടക്കാനില്ലല്ലോ കുക്കറിൽ
ഉം ആ തളപ്പിച്ച് ഊറ്റണ്ടിരൂല്ല അല്ലേ നെയ്ച്ചറൊക്കെ പോലെ വെച്ചണ്ട് പിന്നെ ഒപ്പാക്കലക്കാര അല്ലെ
അതിലേക്ക് ഇട്ടാ മതി എന്നിട്ട് പിന്നെ കലരാതെ നല്ല നല്ല കോരി എടുത്താ മതി
ഉം അ ശരി
അതന്നെ
ഇത് എന്തൊക്കെയ എന്നിട്ട്
ഞങ്ങൾ ഒരു ദിവസം വരണ്ട് അപ്പൊക്കെ ഇണ്ടാക്കോണ്ടി
ആഹ് വരണ്ടി ഇടക്കെ വരിയണ്ട് ആ ബിരിയാണിന്നെ ഇണ്ടാ- കാനാറിയില്ല മന്തിയോക്കെ പിന്നെ തട്ടി കൂട്ടുംന്നല്ലാതെ ഉം എവിടക്കെങ്കിലു പോയിനോ ഈ പൂട്ടിനൊക്കെ
ഇല്ല എവിടെയും പോയിട്ടില്ല ഇക്കപ്പോ വന്നിട്ടേല്ലേ ഉള്ളൂ ഇപ്പൊ വന്ന സമയത്ത് നമ്മള് കുടിയിരിക്കലേക്കെ വന്നത് ന കുടിരുന്നിട് ഇവിടെ പോയി ഇലക്കൽ വന്നത് കുടേക്കല ആ അയ്ലേക്കല്ലേ വന്നത്.
ആഹ് അ ശരി.
പ്പം പ്രേ ഇങ്ങനെ ഓരോ പണികള് വന്നൊണ്ടേയിരിക്കും.
ആഹ് ഏഹ് പെര്പ്പണി അർഞ്ഞാല് ചില്ലറ തൊന്നല്ലല്ലോ. പൈസക്കും ചെലവാണ്. ഞമ്മളെ സമയും ഒക്കെ പ്പാടെ ഒര് കഥന്നെല്ലേക്കാരം ഒന്ന് കേറി കിട്ട്ണ വരെ.
എല്ലാം എല്ലാ പണി കഴിഞ്ഞിട്ട് കേറി പിന്നെ കൂടിയിരുന്നാ പിന്നെ ഒന്നും കയ്യൂ ലായ്ച്ച്ട്ട് ഒക്കെ കഴിഞ്ഞിട്ടന്നെ കേറിയത്. അപ്പൊ എവിടെയും പോയിട്ടില്ല
ഏ അത് ശരി
ആകെ രണ്ടുന്ന് ലീവ് ഉള്ളത് അവ അവധിയുള്ള ദിവസങ്ങളൊക്ക അതിലല് കിട്ടീല്ലേ
ആഹ് അത് തന്നെ കുറെയായോ ഇപ്പൊ അങ്ങോട്ട് കുടിക്ക ഴിഞ്ഞിട്ട് കുറേയായോ
ആ ഇൽ രണ്ടു മാസം
ആ അത് ശെരി
പിന്നെ
പിന്നെ ഇങ്ങട്ട് ഉമ്മയൊക്കെ ചോറ് വെപ്പൊക്കെ കഴിഞ്ഞോ ഉമ്മാന്റെ ഒക്കെ
ഇല്ല അതൊക്കെ രണ്ട് മണി ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആകും
ഏ അ
ഒരു മണിയൊക്കെ ആകുമ്പോ മീൻ വേടിക്കാവെച്ച് ഇരുന്നതാ
ആ അല്ല അന്റെ ഉമ്മാക്ക് പ്രായമായതാ
ഇല്യ അങ്ങനെ പ്രായമൊന്നുയില്ല
ഉം
പോ എന്റെ പേരേ ക്കൊക്കെ പോലല്ലണ്ട്
ഇപ്പൊ മുപ്പരി ഇവിടെയുള്ളതോണ്ട് ഞാന് പോവലില്യ
പോവലുണ്ടാവില്ല അല്ലേ
പിന്നെ ഇപ്പ ഇങ്ങനെ ഇതിക്ക് ഇവിടെ വന്നാലും ആരും ഇല്ലല്ലോ നാത്തൂൻമാര് എല്ലാരും വരുന്നില്ല അപ്പൊ ഇങ്ങനെ- പോവലില്ല ഇവിടെ ഉമനെയും ഉപ്പാനെയും ഒറ്റൊക്കാക്കി പോവാണ്ടായി വെച്ചിട്ട്
ആഹ് ആഹ് അപ്പൊ നമക്ക് എളച്ചിയൊന്നുമില്ലേ
ഇല്ല മൂത്ത-
ആഹ് ആഹ് അത് ശരി മൂത്തച്ചിയാണ് അല്ലേ
ആഹ്
ഞാൻ ഇളിച്ചിയാന്ന വിചാരി
അ മൂത്തശ്ശിനല്ലോ നമ്മള് വീട് പൊളിച്ചണക് അവിടെല്ലായിരുന്നോ
ആ ആഹ് അത് ശരി ഇമ്മപ്പാക്കെ അടുത്തേക്കാര ലെ ആ
ആ പ്പൊ വര് നാത്തുമാരാരെം വര ല്ലാ ന്നാ പിന്നെ രണ്ടു ദിസം പോയി നിക്കണം എന്നൊക്കെ ഉണ്ട് ആഹ് പോണ ഒരു പിന്നെ ഞ അവിടെ പോയ എൻക്ക് മദ്രാസിലേക്ക് ആക്കി കൊടുക്കാനൊക്കെ പ്രയാസല്ല അവിടെന്ന് ന്നെ ആക്കി കൊടുക്ക
ഏ എടുത്തന്നെയാ ആ അപ്പൊ അന്റെ പേരെ ഇവിടെ അടുത്ത ന്നെയാ കെട്ടിച്ചോ
അ പ്പൊ ഓര് പോവണ വണ്ടിക്ക് പോവാണെങ്കിൽ ഒര് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ്
ഉം ഏ അത്രക്കുള്ളൂ ആഹ് ശരി
എന്താ ഒച്ചപ്പാട് എന്താ വെച്ച പാട് പൊറത്താ
പുറത്തന്നേ ക്കാരം ഞാൻ ഇവിടെ റൂമിലാ അ മോള് ഇവിടെ ജനലൊക്കെ തുറന്നിട്ട് പോയിന് അതേക്കാരം പൊറത്തേന്നേക്കാരം മഴയുണ്ടോ അവിടെ
ഇല്ല ഇന്നിപ്പോ നല്ല വെയിലാ
ആഹ് പള്ളവിടെ എന്താ മഴക്കാറണ്ടായിട്ട് മൂടിക്കണ്ട് എത്ത റൂമിലൊരു വെളിച്ചില്ലാ കാരണം തോറന്ന് വച്ച്
ഉം ഉം എന്ന ശരിട്ടോ ഞാൻ വിളിക്ക കേട്ടോ
ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ